ആഹ് കേക്കുന്നില്ലേ ആഹ്, ഉണ്ട്. എന്നിട്ട് എന്താണ് രാത്രിക്കൽക്ക് ഫുഡ്? ചോറ്, കൂട്ടാന്?
ചോ ഇന്നൊന്നുല്ല കൂട്ടാനൊന്നും സെരിയായില്ലന്ന് ഇന്ന് പച്ചക്കറി കൂട്ടാന്. അത് കിട്ടായിട്ടായന്. അല്ല കിട് അന്റെ പോലെ ഇന്ന് ഹ് ഹ് ഇന്ന് നേരം വെളുക്കുമ്പം
ച്ചി മീനൊക്കെ വാണ്ടതാ എറച്ചി വേണ്ടതാ
എർച്ചെടിന്ന് ഇന്ന് ഏന്താണ് ആവോ വെള്ളിയാഴ കഴിഞ്ഞിക്കുക എട്ട് മണിയുമ്പോഴത്തന്നെ കടത്തെ സധനം കഴിഞ്ഞിക്കുണു കിട്ടില്ല ഉം അല്ലെങ്കി അങ്ങക്ക ഉള്ളത് എടുത്തേക്കണാണെന്ന് ഇപ്പൊ കിട്ടില്ലരാ കാടന്നെ അത്ത പണി കഴിഞ്ഞാ നിൽക്കണന്ന് കട പൂട്ടിപ്പോന്നിക്കണ് ഇന്ന് ഒന്നും കിട്ടിയില്ല ഞാൻ പിന്നെ ഉപ്പുമ്മാങ്ങക്കാറി വെച്ചിനി നോനിപ ഇറച്ചി കിട്ടയാണെങ്ക ഇറച്ചി വെക്കാലോന്ന് കരുതി പിന്നെ കിട്ടിയില്ലണ്ടപ്പോ പിന്നെ ഉപ്പേരി വെച്ചു പപ്പടം പൊരിച്ചു
ആഹ്
എനിക്ക എന്നിട്ട് അത് കൂട്ടിട്ട് പോയതൂല്ല ഞാൻ വഗം ഒരു സമ്മന്തി അരച്ച എന്നിട്ട് ചോർന്നീന്നെ
അങ്ങനൊക്കെ തന്നെ ഇറങ്ങോളോ ഇക്ക എങ്ങനത്തെ ഇഷ്ടം എന്ന് അറിയോ വഴുതനെ കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തേ ക്കൂല വൈദന പൊരിച്ചേ കേങ്ങ് പൊരിച്ചത് അതൊക്കെ എനിക്കിഷ്ടം
ആഹ് ഞാൻ പിന്നെ സമ്മന്തി അരച്ച് ചോർന്നും, ഉപ്പേരി ഇതൊന്നും കൂട്ടിട്ട് പപ്പടൊന്നും ഒരു കൂട്ടാനല്ല
എന്നിട്ടാ അപ്പൊ കുട്ടികളെ പറയുണു ഉപ്പേരി കൂട്ടാതെ
കൂട്ടൊക്കെ ചെയ്യും പക്ഷെ എന്നാലും സൈഡിൽ എന്തേലുഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൂടെ സ്പീഡ് പോകും അത്രയേ ഉള്ളൂ അയെ പിന്നെ നാളക്ക്ഞ് ശനി ഞായറുള്ളൂ ചപ്പാത്തി പൂരിമൊക്ക നിക്കുള്ളൂ. അപ്പൊ നീ നാളെ ചപ്പാത്തി എന്തേലും ഉണ്ടാക്കണം
ഞാനും പറഞ്ഞീന്നായിരുന്നു കുട്ടികളോട് ചപ്പാത്തി ഉണ്ടാക്കാ നാളേന്ന് ട്ടോ എന്നിട്ട് ഓർമ്മയില്ലാതെ ദോശക്ക്ടും ചെയ്തു
ആഹ് അത് വേണേ ഫ്രിഡ്ജിൽ വച്ചാ മതിയായിരുന്നില്ലേ എന്നാ
ഉം അതിഞ്ഞ് നോക്കട്ടെ ഇഞ് നാളെഞ് ആ ഉണ്ടാക്കിട്ട് ഇഞ്ഞ് മറ്റന്നാണെങ്കി ചപ്പാത്തി ഉണ്ടാക്ക
ആഹ് ഇനിയിപ്പോ ശനി ഞായറ് നടക്കുള്ളൂ ഇനിക്ക് അങ്ങനെ നടക്കള്ളൂ ട്ട ശനി ഞായറ്ള്ളൂ ചപ്പാത്തിക്കൊക്ക പറ്റ്ള്ളൂ
കാർണം എന്താ ചൊയിച്ചാല് രാവില ഇബളെ മറ്റോൾക്ക് ആദ്യം മദർസ്ക്കോണം ആറ് മണി ആവുമ്പോത്തേന് അത് കഴിഞ്ഞി ട്ട് ഏഴര ആവുമ്പത്തിന് സ്കൂൾ ഓള മദർസക്ക് പർഞ്ഞയക്കും മറ്റോൾക്ക് ഏഴരക്ക ട്ടോ അപ്പൊ ഓള മദർസ്ക്ക് പറഞ്ഞയക്കുമ്പോത്ത്ന് സ്കൂൾത്തെ കൂടി റെഡിയാക്കിയിറ്റാണ് മദർസ്
ആഹ് അതാണ് ഉം അപ്പൊ പറ്റൂലേ നമുക്ക് സമയം കിട്ടൂലേ രാവിലെ ഞാന് നിക്കൂല ശനി ഞായറന്നെ ഉള്ളു നമ്മ ഉണ്ടാക്കീട്ടും കാര്യല്ലേ
ആഹ്
അപ്പൊ പിന്നെ ഞാന് പോല ശനിം ഞായറുള്ളൂ ആ പണിക്കൊക്കെ ന്ക്കുള്ളൂ അപ്പ ഇയ്യ് നാളൻ ചപ്പാത്തി എന്തേലും ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്റെ ആഹ് ചെറിയ ആള് വെറും പൂരിട ആളാ ചെറുത് നന്ന ചെറുത് മൂന്നാമത്തോന് ഒന്ന് വെറും മ്പൂരിടാളാ ഓന് ചപ്പാത് ത്തി ഉണ്ടാക്കിയപ്പപ്പോ ആ മാവോട്ടല് പിന്നേട്ട് ഭൂരി ഇണ്ടാക്കിച്ചു അങ്ങനത്താലാത് അതിനെ കണ്ട വേററി ആഹ് അപ്പൊ പിന്നെ ഞാനിന അങ്ങനെ ചൽപ്പൊക്ക കാട്ടും ഇണ്ടാക്കി കഴിഞ്ഞ് ട്ടാണേച്ച പറയിലട്ടോ ഇണ്ടാക്കി കൊണ്ട് ഇരിക്കുന്ന ഇടയിൽ നീച്ചു വന്നാലേ പറയുള്ളൂ ആൽക്ക്ഞ്ഞ് ഓൽക്ക് അധികം ചപ്പാത്തിക്ക് ഇബൽക്ക് മുട്ടക്കറിയ ഇഷ്ടം ഞാന് ചെലപ്പോ മുട്ടക്കറി ഇണ്ടാക്കും അല്ലെങ് കടലക്കറി അല്ലെങ്കി കഴങ്ങോട്ട് ഇഷ്ട്ടു കറി ആയനെ കഴങ്ങോട്ട് ഇഷ്ട്ടു കറി ഇണ്ടാക്കും എങ്ങനെ എന്തേലൊക്കെ ഒരു കറി വാണം ചെലോര് ചപ്പാത്തിക്ക് ചട്ട്ണി കുട്ട്ണ്ന്ന് കേട്ട്ക്കണോ ഇജ്ജ്
ആഹ് ഞാങ്ങള് കൂട്ടൺല്ലോ
ചപ്പാത്തിക്ക് ചട്ട്ണി
ആഹ് ആണ് ഞങ്ങള്ണ്ടാക്കല്ണ്ടേയ് ആഹ് നല്ല ടെസ്റ്റാ പിന്നെന്താ
ആടീ ഞാന് ഞാനുംകേട്ട്ക്ക്ണു അത് ക്ഷെ ഞാൻ ഇത് വരെ പണി പാളോന്നെര്തീട്ടെ നോക്
ഇല്ല അത് നന്നാവും എഹ് എന്താ അയ്ക്ക് അരച്ചലക്കിക്കൊക്കെ ചട്ട് രി രസണ്ടാവും.
ആഹ് ഞാൻ ചപ്പാത്തിക്ക് കേട്ട്ക്ക്ണു അങ്ങനെ ക്ഷെ ഞാനിത് ഇത് വരെ എന്താന്നോ ഇഞ്ഞി അഥവാഞ്ഞി ശെരിയായില്ലെങ്കി വീണ്ടും രണ്ടാമത് എന്തേലും ഇണ്ടാക് ക്കണ്ടെന്നെയ്ത്ട്ട് ഇത് വരെ നോക്കിയിട്ടില്ല അത് ആഹ് ആഹ്.
ഇന്റെ മാപ്പിളക്കെളക്ക് ചപ്പാത്തിക്കതാ വാണ്
ആഹ് ചട്ട്ണി ഏട്ട്ക്ക്ണു ഇഞ്ഞി ഒരീസം നോക്കിയോക്കണം. ആഹ് ന്നോക്യോക്ക്ണൊരീസം ന്നഅങ്ങനെ ഞാൻ കേട്ട്ക് ക്കുണു അങ്ങനെ തിന്നോക്കിട്ടില്ല രണ്ടും പാടെ ഇന്നാലെ ഇപ്പ അമക്ക് അറിയൊള്ളൂ. അയ്ശെരി ആഹ്.
കേക്ക് ചട്ടനിണ്ടാക്കലില്ലേ?
അയ്ക്കോട്ടെ. ഇല്ലെടി.
ഏഹ് അതും നന്നു അഉം കൊഴപ്പല്ല അല്ല ഉള്ളിട്ട ഇടാത്ത അപ്പത്ത്ക്ക്. സാധാ നമ്മള് തേങ്ങോന്നും. ടാതെ വെറുതെ പാരൂല്ലെയ് മാവ്.
ആഹ് ആ ആഹ് ആഹ് അങ്ങനെ അയ്ക്ക് അയി ക്ക് ഞാന് കാര്യായിട്ട്ണ്ടാക്കലില്ല കറി അങ്ങനെ ചൂടോട്ക്കന്നെ എഹ് മ്. അമക്ക് അപ്പക്കപ്പെന്നെ ചുട്ട്ട്ട് അങ്ങനെ തിന്നലെ. ആഹ് അങ്ങനെതിന്നെയ്യാ അയ്. എഹ് കറികളൊന്നും ഇട്ക്കലില്ല അയ്ക്ക് ഇണ്ടാക്കലില്ല.
ആഹ്
പിന്നെ കുട്ട്യാളൊക്കെ കാണാ തലേസ്ത്തെ ഫ്രഡ്ജില് വല്ല മീൻ കറിയൊക്കെണ്ടെങ്കി പറിം. അയ്ക്കൊന്നും വാണംന്നില്ല മീംകറി അങ്ങൻത്തൊക്കെ എന്തെലും പാരും. ഓല് വ ഇൻക്കഹ് ഹെ വെറ്തെ തിന്നാ ഉം.
ഉം ഞാന് നെ ഉള്ളിയപ്പണ്ടാക്കിക്ക്ണ് മൂന്നൊസം.
ആഹ് അത് ഇൻക്ക് ഇഷ്ടടി പ്പ കുട്ട്യാക്കൊന്നും പറ്റൂല അപ്പൊ പിന്നെ. ആഹ് വെറുതെ അയ്‌ന് നിമ്പറ്റക്ക് പറ്റൂലേയ്. ആഹ് എണ്ണവ ഞാനും എണ്ണ കൂട്ടും ന്നാലേരു ടേസ്റ്റ്ട്ടോള്ളൂ. അയ്ൻ്റെര്ത്ത്.
ഇന്റെ എളച്ചിത് മാരി ഞാൻ ഉള്ളിയപ്പംണ്ടാക്കിയപ്പോഇതോന്ന് ഇണ്ട ആഹ് ഇണ്ടേയ്.
ആഹ്.
ന്ന്ട്ട് ഞാണ്ടാക്കുമ്പോ ഓള് പർഞ്ഞുജ്ജ്‌ കുട്ടിയാൾക്കൊന്ന് കൊട്ത്തൊ. ക്ക് ഇന്നാ പിന്നെണ്ടാക്കുമ്പോ ഓൽക്കുഷ്ട്ടാണെങ്കി ഇണ്ടാക്കി കൊട്ക്കാലോ പർഞ്ഞു. അപ്പൊ ഞാനിന്ന്ട്ട് ഇന്നലൊന്ന് കൊട്ത്. തെയച്ച്കൊടുക്ക് ഞാണ്ടക്കിയപ്പോ ആ കുട്ട്യാള് തൊട്ട്
ആഹ് ആഹ്.
ട്ടൊക്കിലത്രെ ഇഷ്ട്ടായിട്ട്ല്ലാന്ന്.
ആഹ് പേറ്റ് ചലോറ്റൊക്ക് പറ്റൂല ഞാന് പിന്നെന്താന്ന്വ്ടെ. പറയല് എടക്കൊക്കെ ഇതും തിന്നണം എന്നുപ്പൊ ഡെയിലി ഇതൊക്കെ പറ്റോ ന്ന്ർഞ്ഞിട്ട് ചൂടാവുംമക്ക തണിക്കൊന്ന് ചിജും അപ്പൊ പിന്നെ അങ്ങട്ത് ന്നും.
ന്ന്ട്ട് ഇന്റെ അമ്മായിമ തിന്നൂത്രെ അത് നല്ല രസണ്ട്ന്നും പറഞ്ഞ്ട്ട്.
അയ്സെരി ആഹ്. ഇമ്പടെ ബെൽക്ക് ഒര്താണ്ചെൽപോ അപ്പൊ എന്താന്നൊ അപ്പൊ രണ്ടാവെട്ടം കടീന്ന് വല്ലപ് പൊറാട്ടേ എന്തെലും അപ്പറത്ത്ക് അല്ലെങ്കി അവടെന്താ കടീന്ന് ചോദിച്ചിട്ട് അങ്ങട്ട് കൊണ്ടേരും ഞാന അല്ലെങ്കി
ആഹ്
ഇതക്കെ തന്നെയാണത്
ഉം അത് നല്ല രസാ ഇന്റ മക്കൾക്കും ഇഷ്ടട്ടോ അതോണ്ട് പിന്നെ ഇക്ക് ധൈര്യാട്ടുണ്ടാക്കാം
എല്ലാർക്കും ഒരുപോലെണേ കൊഴപ്പഇല്ല ഇത് ഒന്നിന് പറ്റും ഒന്നിന് പറ്റീല്ലെങ്കില് അപ്പൊ നമ്മക്ക് എടങ്ങാറാണേ ഇന്ന് മഴന്നെല്ലേ ഇവടേം മഴന്നേ ഇപ്പ രാവിലെ തന്നെ ഇണ്ട് മഴേന്ന
ഒണ്ട് അങ്ങനന്നെ
ആഹ് ഇവടെങ്ങന തന്നെ ഒരു തോർച്ച കൊറവാണ് കാര്യായിട്ട് മഴന്നേ ഇങ്ങനെ പെയ്തോണ്ടിരിക്ക്‌ നല്ലൊന്നുംല്ല എന്നാലും ഇങ്ങനെ പെയ്യാ
ആയ്ന്നെ
മഴ കിട്ടിയാലേ എനിക്കൊക്ക വെള്ളം അടുത്ത കൊല്ലത്തിന് ഉണ്ടാവുള്ളൂ അല്ലെങ്കി ഞാന് വേനല്ക്ക്‌ ഞാൻ എടങ്ങാറാകേണ്ടി വരും കെണറെക്കണ്ട് കെണറിന്റ അടി പാറയാണേ സാധാ കെണർന്നെയാണ് ക്ഷെ അടി പാറ ആകോട്ടെ മറ്റേ വേനല് നല്ല ലാസ്റ്റക്കക്കെത്തുമ്പത്തിന് വെള്ളത്തിന് എടങ്ങേറാ
വെള്ളം ആഹ്
ഇപ്പൊ ഈ വള്ളം കൈയനോട് കൂടലെ ലൈൻ പൈപ്പും കാണാ പൊന്നാരം കാട്ടീട്ട് ഒന്നരാ രണ്ട് വട്ടോക്ക ഇര്ന്നു അപ്പൊ അപ്പൊ വള്ളം കങ്ങിയതാണേ അപ്പൊ എടങ്ങേർ ഇച്ച് ഇപ്പം മഴക്കാലത്ത് മഴ കിട്ടിയാലെ സമാധാനം ഇണ്ടാവുള്ളു ഇപ്പൊ ഇപ്പൊ ഈ വേനൽക്ക് എടങ്ങാറായില്ല കേട്ടോ നല്ല ആഹ് ഇ കൊഴപ്പല്ലാത്ത വെള്ളം കിട്ടി ഇപ്രാവശ്യം വെള്ളത്തിനൊന്നും എടങ്ങാറായില്ല കൊഴൽ കെണറ്റില് ലാസ് സ്റ്റ് വരെക്കൊണ്ട് എത്തി ഒപ്പിച്ചിട്ട്ങ്ങനാ പോയി മറ്റേത് രണ്ടു ദിവസോക്ക തിരുമ്പാത എടുത്ത് വെച്ചീന് ഉം കഴിഞ്ഞ അയിന്റ മേലത്ത കൊല്ലൊക്കെ . രണ്ടീസ ക്ക ഇങ്ങന വരുമ്പോ എത്രോ ഒരു പാത്രത്തിലൊക്കെ പുടി ചേച്ചിന്ന് വെള്ളം വരുമ്പോ
ആഹ്
ഇതിൻ്റെതില് അയാള്ടെ മെസ്സേജ് ഇടും വാട്ടർ അതോറിറ്റീത്തെ മെസ്സേജ് വരും ഇങ്ങന വെള്ളം മുട്ടൂക്കണൂന്നു പറഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ കൊറേ പിടിച്ചേക്കും എന്നിട്ട് പിന്ന അപ്പ തന്നെ തിരുമ്പാള്ളേക്കണ്ട് തിരുമ്പിടലാണ് പിന്നെ തിരുമ്പാനെടുത്താൽ അതന്ന് വേഗം കഴിയേ ഒന്നിച്ചണ്ട് തിരുമ്പീടലാ വെള്ളം വരുമ്പോ വരുമ്പ നമ്മള് പിടിക്കുകയും ചെയ്യും പിന്നെ തന്നെ ആഹ് തന്നെ വെള്ളം ടാങ്കീക്ക് കേറും ആഹ് പിന്നെ അങ്ങനെ ആ വെള്ളം ചെലവാകൂല ടാങ്കില് അങ്ങനെ കേറീം കൊണ്ടിരിക്കും
ആഹ് ആഹ്
നേരെ മറിച്ച് വെള്ളം നിന്നിട്ട് തിരുമ്പിയാല് ആഹ് വെള്ളംഈണ്ട് കയ്യും പിന്നെ വെള്ളം ഇണ്ടാവൂല ആണേ വെള്ളം വരുമ്പോ തിരുമ്പണം
നല്ല എടങ്ങേറാണി വെള്ളല്ലെങ്കിലേ അള്ളാ
ആഹ് എനക്ക് അതാണ് മഴ കിട്ടിയാലേ ഇച്ചിരി സമാധാന ആകുള്ളൂ എന്നാ പിന്നെ മഴക്കാലത്ത് വേനൽക്ക് പേടില്ല ഇല്ലാ മഴ ഇല്ലാന്ന് തന്നെ എല്ലാരും പറയണത്
ഉം ഞമ്മള് ഭാ ഗ്യം. പോലെരിക്കും വെള്ളോക്കെ പിന്നെന്താ ഞമ്മക്ക്ന്നെ ആലോചിച്ചൂടേ വള്ളം നേരെ ഇല്ല അല്ല മഴ നേരെ ഇല്ലേ
ജൂണില് മഴ എവിടെ കിട്ടിയത് ഇപ്പൊ ജൂലൈല് ഇപ്പ രണ്ട് മൂന്ന് ദിവസായിട്ടല്ലേ ഇപ്പൊ മഴ കുറച്ചൊക്കെ നിന്നുക്ക്ണു
അ
അല്ലെങ്കി ഈ മാസ ഈ ഒരു മാസം ആകുമ്പത്തന് പതിനഞ്ച് റിങ്ങ് ആണ് ട്ടാ കെനറ്റില് ഫുള് റിങ്ങാണ് വരെ മേലെ വരെ അതിന്റെ മേലക്ക് കേറുന്നതാണ് എന്നിട്ട് പിന്നെ പാമ്പേരിമ്മക്ക് എത്തും ഈ പ്രാവശ്യം ആകെ കിട്ടണത് നാല് റിങ്ങ് വെള്ളം ഇത്രയും മഴ പെയ്തിട്ടും
അത് തന്നെയണെ അയിന് മഴ പെയ്തുക്കണെ പറയുന്ന ഒര ഒറ്റ മഴയാണ് നല്ലതായി പെയ്തുക്കണ്തേ
അത് തന്നെ കെണറുക്ക് നോക്കുമ്പോൾ തന്നെ പേടിയാണ് അറിയ
ആഹ് കാരണം എന്താന്നറിയോ അവിടെ അപ്പുറത്തെ കിണറേ ഒരൊറ്റ വട്ട ട്ടാണ് കലങ്ങിക്കണത് അതൊ ഒരൊറ്റ മഴക്ക് നല്ലൊരു മഴ ഒരു വട്ടേ പെയ്തു ചെയ്തിട്ടുള്ളൂ
ആഹ്
ഉം ഉം പിന്നെന്താ ഇപ്പൊ അമ്മള് മഴ കിട്ടുമ്പോ അങ്ങനെ ഇങ്ങനെ പറക്കെ ചെയ്യും പറഞ്ഞിട്ട് എന്താ കാര്യം
അതൊക്കെ പറയിച്ചേ ഞാന് ഒരുവിധം അങ്ങനെ തന്നെ പറയല് മഴ കിട്ടാണെ കിട്ടട്ടെന്ന് തന്നെയ വിച് എന്നാലേള്ളൂ ഇച്ചി സമാധാനം ഉണ്ടാവുള്ളൂ ആഹ് അതാണ് മഴ കിട്ടണെ കിട്ടട്ടെന്ന് തന്നെ പറയല് എത്ര എടങ്ങേറായാലുംവേണ്ടില്ല
ഉം ഞാനതെടുത്തിട്ട് പോവുമ്പോളാണ് ഇപ്പക്കെ മഴ ഉണ്ടാവും ആ പിന്നെന്താ
അതന്നെ
ആ മഴ പെയ്ത് കൊണ്ടാണ് പോയാലും ഞാൻപ്രാകൂല്ല വേറെന്താ
വേറെന്താ അങ്ങനെ
ഉംഇനി ഇപ്പൊ നാളെ മദ്രസ അല്ലേ നാളെ വൈകീറ്റാ മദ്രസ
നാളെ ഇല്ലടി വലിയൊരുക്കൊക്കെ ആ സമയത്ത്തന്നെ ആറരക്ക്
ഇബടയും അങ്ങനെ
പിന്നെ ആ അല്ലാ ശനി ഞായറുച്ച് ഒരു മാറ്റൊന്നുമില്ല പിന്നെ ചെറിയരു ആഹ് വിടല് കുറച്ച് വൈകിട്ട് വിടുന്നുള്ളൂ ഇബിടെ അങ്ങനെ തന്നെ
ഒമ്പതേ കാലാവകുമ്പോവിടും മറ്റേത് എട്ടേ കാലിന് വിടും
ആ ഇബടെ ഒമ്പത് മണിക്കാണ് അല്ലെങ്കി വിടുക ഇബനെ ഒമ്പതരാകും സ്കൂള് ഇല്ലാത്തുമ്പോ വിടുക ഒമ്പതര കഴിഞ്ഞിട്ട് വിടുള്ളു ആദ്യൊക്കെ പത്ത് മണിരെ എടുത്തിന്നു
ആഹ് ഇപ്പ ഇന അങ്ങനെ ഇല്ലല്ലോ
ഇപ്പം ഇല്ല ഇപ്പൊ ഒമ്പതരാകുമ്പ ത്തിന് വിടുല് പിന്നെ
പിന്നെയെ ഇ ഇവിടെപ്പ കുടിരിക്കണ കൂടിയിരുന്നിട്ട് ഒരുക്കാത്ത മാതിരിക്കണു ഇപ്പം പിന്നേ
ആ അത് ഇനി ശനി ഞായറല്ലാതാകാരോ ആ അത് അത് ശരിയാണ്
ട്ട് മാറ്റിക്കാണേ ഇല്ല അതെന്നെ അല്ല കഴിഞ്ഞിട്ട്ഇല്ല ന്റെ മാപ്പിളക്കാ പതുക്കെയുളളൂ ഇനിയിപ്പോ സീലിങ്‌മേ അടിച്ചിട്ടുള്ളൂ ഇപ്പൊ പ്രൈമറ് ഇനി ബാക്കി ചുമരുമെ ഒക്കെ അടിക്കാൻ കിടക്ക നാളത്തെ ഒരു ദിവസം കൊണ്ട് കയിച്ചരാന്നൊക്കെ പറഞ്ഞു കയിച്ചന്നാ ക്ക്‌ ഒന്നൊതൊങ്ങും ഇത്പ്പകപ്പാട് ആ റൂമിൽ നെറഞ്ഞിക്ക
ഇനിയിപ്പോ അങ്ങട്ട് വെച്ചിട്ടും കാര്യല്ല കയ്യാതെ വെച്ചിട്ട് കാര്യല്ലേ പിന്നെ മാറ്റേണ്ടരില്ലേ ആഹ്
ഞാൻ മീഷോന്നൊരു തട്ട്തട്ടുള്ള ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് കുട്ടികളെ ഹെയർ ബെൻറും ഇതുകളൊക്കെ വെക്കാൻ പറ്റണെ ആഹ് ആഹ് മം
അത് ശെരി
വെൽപ്പിന്റെ പോലെ ഇങ്ങനെ വെൽത്തുവരാൻ പറ്റുന്നത് പ്ലാസ്റ്റിക്കാണ് എന്താ ലാഭയാലും എണ്ണൂറ്റി സംതിങ്ങാ ഉം
അതെ ആഹ് ബലം കിട്ടണുണ്ടോന്ന് നോക്കി നോക്ക് തുണികൾ വെക്കാനായിട്ടാ ഉദ്ദേശിക്കണെ